ഹലോ
ആഹ് ഹലോ
കേൾക്കാവോ
കേൾക്കാം കേൾക്കാം കേൾക്കാം
ആഹ് എന്തോ എടുക്കുന്നു ഫുഡ് ആഹാരമൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല ഇല്ല ആഹാരം കഴിക്കണം ആഹാരം കഴിക്കണം സമയമായിട്ടില്ല
ആഹ് ഇവിടെ ഉച്ചഭക്ഷണം കഴിഞ്ഞതേ ഉള്ളൂ
ആഹാ എന്തായിരുന്നുകയ്ച്ചേ?
ഇന്ന് ഒര്പ്രത്യേകതരം പ്രത്യേകംഒന്നും പറയാൻപറ്റത്തില്ല കുറെ നാളായിട്ട്പുറത്ത്ന്നുള്ള ആഹാരമായിരുന്നു അപ്പൊ ഇന്നെന്തായാലും വീട്ടിൽതെന്നെ പാചകംചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു.
അഹ്, അഹ്, അഹ് അതെ എന്താ എന്താ പൊർത്തുന്ന്ട്ടും പൊറതൂന്നാന്ന്‌ പറഞ്ഞെന്താണ്.
അഹ്എനിക്ക് പപൊതുവെ ഇങ്ങനെ പാചകംചെയ്യാൻ വല്യതാല്പര്യള്ള ആളല്ലപൊർത്ത്നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങികയ് ആഹാരംവാങ്ങി കഴി ക്ക്യാറാണ് പതിവ് പക്ഷെഇന്ന് ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന്ന്നെ ചീനിപിഴ്ത് ചീനിപുഴുങ്ങി ഒക്കെചെയ്യ്തു. പിന്നെസ്വന്തമായിട്ട് തെങ്ങിൽ അല്ല സ്വന്തമായിട്ടുള്ള തേങ്ങയിൽകേറി
തെങ്ങിൽകേറിയോ
അതെ, അതെ തെങ്ങിൽകേറി ആഹ് തേങ്ങയിട്ടു അത്അരച്ച ചമ്മന്തി അതെ, അതെ കുഞ്ഞുതെങ്ങാണ് നമുക്ക്കേറാൻ പറ്റുന്ന തെങ്ങാണ് നമ്മളില്ലെ തൈതെങ്ങുണ്ടല്ലോ നമ്മൾ പൊർത്ത്ന്ന് വാങ്ങുന്ന ആതെങ്ങായതിനാൽ നമുക്ക് കേറി സ്വന്തമായി കേറിപറിക്കാം.
അതിലും കേറാൻപറ്റും.
അതെതെ വളരെ, വളരെ ചെറുതല്ലേ കൂടിപ്പോയ ഒര്പത്ത്ചെവിട് അത്രയൊള്ളൂ.
പത്ത് ചെവിട് അഹ്, അഹ് ആഹ്
അത്രോള്ളൂ കുഞ്തെങ്ങാണ് ആ അപ്പൊഞാനതെ അതെ തെഎനിക്ക് അങ്ങെയുള്ള സാഹസികമായകാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കരഇഷ്ടമാണ്.
തലറങ്ങി താഴെ വീഴുന്നേ എവിടേലും വീണ്കിടക്കുമ്പോ മാറിക്കോള്ളൂ അത് കുഴപ്പില്ല
ഏയ് ഇല്ലല്ല അങ്ങനെയൊന്നുല്ല അങ്ങനെ ഞാനാണെങ്കിൽ തെങ്
ട്ടുനെ സ്ഥിരമായിട്ട്പൊർത്തുള്ള ഫുഡായോണ്ടെന്നേ അധിക്കാലം ജീവിച്ചിരിക്കത്തുല്ലഅതോണ്ട് വല്ല്യ കൊയപ്പോല്ല കാലൊടിഞ്ഞാലും കൊയപ്പോല്ല
ആഹ് അങ്ങനെഞാൻ ആഎന്താണ് തേങ്ങഎട് തുചമ്മന്തിഅരച്ച് നാളികേരസമ്മന്തി ഒണ്ടാക്കി. പിന്നെആചീനി പുഴുങ്ങിവേവിച്ചു എന്നിട്ട് പിന്നെന്താ പിന്നെഹ് നാടൻനല്ലെ ഞങ്ങടെവീട്ടിൽ നല്ല നാടൻ കാന്താരിണ്ട് കാന്താരിപറിച്ച് ചമ്മന്തിയൊക്കെ വെച്ച് അങ്ങനെഞങ്ങള് ഉച്ചഭക്ഷണംകഴിച്ചു പിന്നെസ്വന്തമായിട്ട് പശുണ്ട് അപ്പൊപശുവിൽ നിന്ന് എഹ് പാലെടുത്ത് തൈരാക്കിയിട്ട് തൈരും സ തൈരുംഒണ്ടാക്കി.
ഈ കപ്പേടേംചമ്മന്തിയുടെയും കൂടെ തൈര്എന്തിനാന്ന് മനസ്സിലായില്ല.
അയ്യോ നിങ്ങൾകഴിക്കാറില്ല ഞങ്ങള് തൈര്ഒടച്ച് അതിനകത്ത്മൊളക് ആഹ് കുഞ്സവാള അല്ലെങ്കിൽ ഉള്ളിയൊക്കെഇട്ട് നന്നായിട്ടൊന്ന്കയ് നമ്മൾസദാ ഉണ്ടാക്കത്തില്ലേ ബിരിയാണികൊകേ കഴിക്കുന്ന പോലത്തെ അതുപോലെതൈര് ഒണ്ടാക്കി കഴിച്ച്പ്പോനല്ലടേസ്റ്റാണ്. ചീനീടെകൂടെനല്ലെ മേച്ച അതെയതെ നല്ല ടേസ്റ്റാണ് ഞങ്ങക്കിവിടെ ഞാനിതിങ്ങനെ കഴിക്കാൻ തുടങ്ങിയെന്ന് വെച്ച്ഞ്ഞാൽ ഇവിടെ അമ്പലങ്ങളിൽ വ്രതംഎടുക്കുന്നവർക്ക് കൊടുക്കുന്ന ആഹാരവാണിത്.
ഇത് ആർക്ക്കൊടുക്കുന്ന
ശിവരാത്രി വ്രതത്തില് സ്ത്രീകള് വ്രതം എടുക്കുവടെ ക്ഷേത്രങ്ങളില്
ആഹ്, അഹ്, അഹ്
അന്നേരം ആക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളിലുള്ള പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് ഏഴ്കൂട്ടോ ആറുകൂട്ടംപുഴുക്കുകളും ഒര് ക്യാരറ്റ്ജ്യൂസും ക്യാരറ്റിന്റെ ഒരുഎന്താ ജ്യൂസും പിന്നെഏ ഇതുപോലെഏ നാളികേരചമ്മന്തി ഒരു എസ് ഈ തൈര്ഒടച്ചതും പിന്നെകൊർച്ച് കാന്താരിനൽകും.
ആഹ്, ആഹ് എന്തിനാണി നവരാ ശിവരാത്രി ദിവസം സ്ത്രീകൾ പൂജപിളിക്കുന്നത് വൃതംഎടുക്കുന്നത്?
അത്എന്റെ ഐതിഹ്യംഎന്താന്ന് ചോയ്ച്ചയ്ഞ്ഞാല് പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കില് പുരുഷൻ നല്ലപുരുഷനെ നല്ല പുരുഷനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി സ്ത്രീകൾ അന്ന് രാത്രി മുഴുവൻ ഇരുന്ന്- പ്രാർത്ഥിച്ച് എന്താണ് നാമം ചൊല്ലി കിട്ടുന്ന ഒരു ആചാരമാണിത്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല അത് ഒരുപാട് പേര് അത്- പാത പിന്തുടരുന്നുണ്ട് അപ്പ നമുക്ക് ഓരോരുത്തരു വിശ്വാസുണ്ടോ നമുക്ക്ത് എീർക്കാനോ ചോദ്യം ചെയ്യാനോ ഒരു അവകശോ ഇല്ല- അങ്ങനെ ഒരു ആചാരമാണത്.
അ ഈശോ നമ്മക്കെകെ വേണ്ടീട്ട് എത്ര പേരാണോ ഇങ്ങനെ പൂജ ചെയ്യേ-
അതെ അതെ അങ്ങനെ പ്രതീക്ഷിക്കാം.
അതെ അതെ അതെ
ആഹ്. അവിടെ എന്താണ് പ്രധാന ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയഎനിക്ക് ഭക്ഷണത്തെ പറ്റി പറയാൻ ഭയങ്കര താല്പര്യം- പ്രിയയാണ് ഞാൻ ഒരു ഭക്ഷണപ്രിയയാണ്.
അക്ഷരപ്രിയയാണ് ഞാൻ കേട്ടത് ലക്ഷ്മി പ്രിയണെന്നാണ് സോറി കേട്ടോ. ആ ഭക്ഷണത്തെ പറ്റി പറയാണെന്നുണ്ടെങ്കില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷ- അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാണെന്നുള്ള എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് ഞാനെ കഴി. കഴിയാത്തതായിട്ടു ഒരു ഭക്ഷണവും ഇല്ല എനിക്ക് എല്ലാം ഭക്ഷണവും-
ഓ ഓ ഓ മത്സ്യമൊക്കെ കഴിക്കാറുണ്ടോ?
മത്സ്യം മാംസം- എന്തൊക്കെ എന്തൊക്കെ കഴി നമുക്ക് കഴി- ഞാൻ എന്തൊക്കെ പറ്റും അതെല്ലാം കഴിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ജീവിയാണ് ഞാൻ-
ഓഹ് എല്ലാഭക്ഷണവും ആസ്വദിച്ച് കഴിക്കാറാണല്ലേ
അതെ അതെ അതെ അതെ എല്ലാ ഭക്ഷണ ഇഷ്ട അങ്ങനെ ഇഷ്ടമില്ലാത്ത ഭക്ഷണമൊന്നും- ഒരുപാട് ഇഷ്ടമുള്ള ഭക്ഷണ അങ്ങനെ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്.
ഓ തീർച്ചയായും എനിക്കും പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്.
അല്ലാതെ എനിക്ക് എങ്ങനെ പ്രത്യേക ഇഷ്ടവും ഒരു കറിയോടുമില്ല. പച്ചക്കറി ഇഷ്ടമാണ് ആ- പണ്ട് കാലങ്ങളിൽ ഞാൻ സാമ്പാർ അവയിൽ ഒന്നും കഴിക്കത്തില്ലായിരുന്നു പക്ഷെ- ആഹ്..
പിന്നീട് ആ പിന്നീടാണ് എനിക്കും അങ്ങനെ തോന്നുന്നത് ഞാനും കുഞ്ഞാരുന്നപ്പോ ഒന്നും കഴിക്കത്തിലാരിന്നു. പിന്നീട് ഒരു സമയം എപ്പോഴാണ് മനസ്സിലായത് അതിന്റെ അത്രയും സ്വാദ്- വേറെ ഇല്ലന്ന് നമ്മള് മനസ്സിലാക്കും എനിക്കൊന്ന് വേറെ എവിടെയെവിടെ ഒക്കെ പോയി നമ്മള്-
സ്വാദിന്റെ കാര്യമൊന്നും എനിക്ക് അറി യിത്തില്ല പക്ഷെ- കഴി ഞാൻ ഒരു പരിധിന് ശേഷം ഞാൻ കഴിക്കാൻ തുടങ്ങി അത്ര അതാണ് അത- അല്ല എനിക്കെല്ലാം എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് മാംസങ്ങളടാണ്- എല്ലാത്തരം മാംസ ലേതാതികും മാംസങ്ങളും ഞാൻ കഴിക്കാറുണ്ട്. നമുക്ക് അങ്ങനെ ഇന്ന ഭക്ഷണം ഇന്ന ഒന്നുമല്ല.
ആ ഞാനും- ആഹ ഞാനും എനിക്കും മംസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പച്ചക്കറിയാണ് കുറച്ചും കൂടി ഇഷ്ടം-
ആഹ് നമ്മളിപ്പം പാമ്പിനെ ചിന്നുനാട്ടിപ്പോ നടു കഷ്ണം കഴിക്കണന്ന് പറഞ്ഞ പോലെ- നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മള് പാമ്പിനെയും കഴിക്കണം പ അതാണ് അതാണ് അതിന്റെറെ ഒരു നമ്മുക്ക് ഭക്ഷണം- ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മനുഷ്യ മനുഷ്യയനുള്ളല്ല ജീവജാലങ്ങളും ജീവിക്കുന്നത് ഭക്ഷണത്തിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തിലാതെയും ജീവിക്കാം പക്ഷെ ഭക്ഷണമില്ല ഭക്ഷണവും വെള്ളവുമില്ലാതെ- വായു പിന്നെ എ വിട് ഭക്ഷണവും വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കൻ പറ്റത്തില്ല.
അതെയ അതെ അതെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണന്ന് തന്നാണ് എന്റെയും അഭിപ്രായം.
ആസ്വദിക്കുന്നൊന്നും വേണ്ട നമ്മള് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. ആസ്വദിച്ചാലും ഇല്ലെങ്കിലും-
അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് കഴിക്കുന്നത്- അങ്ങനെയല്ല നമ്മള് കഴിക്കുന്ന ചോറിന് ചമന്തി ആണെങ്കിൽ കൂടി അതിലും നമ്മൾ- സന്തോഷം വേണ്ടത് അല്ലതെ ഭക്ഷണം തിന്നാൻ വേണ്ടി ഭക്ഷണം ജീവിക്കാൻ വേണ്ടി- അങ്ങനെയല്ല നമ്മളത് ആസ്വദിച്ച് എന്ത് കിട്ടാലും നമ്മളത് ആസ്വദിച്ച് അതിനൊരു വില നൽകി കഴിച്ച്- കഴിക്കണം നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്തണം കാരണം ഇതുപോലും ഇല്ലാത്തവരുണ്ടല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ സന്തോഷം കണ്ടെത്തണം.
നമ്മള് അതുപോലെ ഇല്ലാത്തവര് ജീവിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്ല്ലേ
അതെ അതാണ് അതുപ്പോലും ഇല്ലാത്തവരും അവർക്കും ജീവിക്കണംന്ന് എന്താണ് ഒള്ളത് പ്രശ്നം ഇല്ല ജീവിക്കാൻ പ്രശ്നം ഇല്ലലോ നമുക്ക് കിട്ടുന്നതിൽ നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കണം
ആരോട് കടപ്പേടും
എല്ലാവരോടും നമുക്ക് വേണ്ടി നമ്മ ഒന്നും വേണ്ട നമുക്ക് ബസ്സിൽ ഒരാളൊരു സീറ്റ് തന്നെന്നു വെച്ചോ നമുക്ക് അഹ് ഒരു അവരുടെ അയാളുടെ തന്നെന്ന് വെച്ചോ അവടെ പോലും നമ്മൾ കടപ്പെട്ടിരിക്കണം കാരണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ഒരിക്കിലും എന്താണ് കാര്യമല്ല അത് വലിയ കാര്യമാണ്
അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ളവർക്കുവേണ്ടി നമ്മള് എന്തു ചെയ്യുന്നതിന്
അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരോടും നമ്മൾ കടപ്പെട്ടിരിക്കണം നമുക്കുപ്പറ്റുമ്പോൾ എല്ലാവർക്കും നമ്മളെല്ലാം നൽകണം
അത് ഒക്കെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആരോട കടപട്ടിരിക്കുന്നത് ഭക്ഷണത്തിനോടോ നമുക്കിന്ന് ഭക്ഷണം കിട്ടിയല്ലോന്നോർത്തിട്ട് നമുക്ക് ഇന്ന് ഭക്ഷണം കിട്ടിയല്ലോന്നോർത്തിട്ട് കടപ്പെട്ടിരിക്കണോ തൊഴിൽ ചെയ്യാതെ എത്രയോ പേര് ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നില്ലേ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുവോ ഭക്ഷണം അച്ഛനാണ് തന്നത് അന്റെ അമ്മയാണ് തന്നത് എന്നോട് കടപ്പെട്ടിരിക്കണമെന്ന് പിള്ളരോട് പറയാൻ പറ്റോ
അതൊന്നും എനിക്കറിയത്തില്ല നമ്മൾ മുതിർന്നവര് പരമാവധി എന്താണ് ഭക്ഷണം അഹ് എന്താണ് കളയാതെ പാഴാക്കാതെ കഴിക്കണം അത്രേ എനിക്ക് പറയാള്ളൂ
അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പംകൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തത് കുട്ടികളോട് പറയാൻ പറ്റോ അച്ഛനാണ് തന്നത് അതുകൊണ്ട് അച്ഛനോട് കടപ്പെട്ടിരിക്കണോന്ന്
അങ്ങനെയല്ല ആ ഭക്ഷണം ഉണ്ടാക്കുന്ന അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു ബോധ്യ കുട്ടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരുവിധം ഒരു ഒരിക്കലും ഇല്ല ഒരി ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എന്റെ കൂടെ പഠിക്കുന്ന എത്രയോ പേര് ഞാൻ എന്തായാലും പറഞ്ഞ സ്തിഥിക്ക് പറയാൻ തന്നോട് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് പറയാലോ എത്രയോ പേർ ദിവസവും ചോറും കൊണ്ട് കളയും അപ്പോ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഓ ദിവസവും ഒരു ദിവസമാണേങ്കിൽ കുഴപ്പമില്ല മിക്ക ദിവസവും ഭക്ഷണം കൊണ്ട് കളയും ചോദിക്കു മ്പോൾ പറഞ് വീട്ടില അച്ഛനമ്മ കണ്ണ് വെട്ടി കൊണ്ടുവന്നല്ലേ പറ്റു വീട്ടികളഞ്ഞ വഴക്കൂപറയും അതുകൊണ്ടിവിടെ കളയുന്നു അങ്ങനെ അവര് അവർക്ക് സ്വയമായിട്ട് ചിന്തിക്കാണം അച്ഛനമ്മയോട് പറയ ഇത്രയും ചോറ് വേണ്ട അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കിത് കൊണ്ടുവരാതിരിക്ക അങ്ങനെ
അങ്ങനെ കളയുന്നവര് അച്ഛന മ്മയും പറഞ്ഞ കേൾക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ
കേൾക്കുന്നതല്ല അവര് കുട്ടികൾക്ക് തോന്നണം എന്താണ് ഇങ്ങനെ കളയരുത് പാഴാക്കരുത് എന്നുള്ളരു ബോദ്യം കുട്ടികൾക്കുണ്ടാവണം
അതുണ്ടാവണമെങ്കിൽ
അതുണ്ടാവണമെങ്കിൽ നമ്മൾ കുഞ്ഞിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് കളയരുത് ഇതൊന്നും ഇല്ലത്ത എത്രയോ കുട്ടികളുണ്ട് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം അഹ് എന്ന് വെച്ചൽ നമ്മൾ എന്ത് കിട്ടിയാലും അതന്നെ വാങ്ങി കൊടുക്കാെതെ അവർക്ക് ആ ബുദ്ധിമുട്ട് അവരെ കുറച്ച് അറിയിച്ചതിന് ശേഷമാത്രം കൊടുക്കാം എങ്കിലേ അതിനൊരു ക്കൊള്ള എന്തൊരു കാര്യോണേലും അങ്ങനെ
അത് പ്രാവർത്തികമാണെന്ന് താങ്കൾക്ക് തോന്ന്ന്നുണ്ടോ
എനിക്ക് ഞാനിപ്പം ബാക്കിള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല ഞാൻ എന്റെ അനുഭവം പറയ ഇപ്പൊ എന്റെ വീട്ടിലണെന്നുണ്ടെകിൽ എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറഞ്ഞാ ആദ്യമേ വാങ്ങി തരാറില്ല ഒന്നോ രണ്ടോ പ്രാവിശ്യം കഴിയുമ്പോ വാങ്ങി തന്നാ വാങ്ങി തന്നു അതും പറ ഒരയിരം വട്ടം ഒന്ന് രണ്ട് വട്ടം പറയും ഇങ്ങനെ അവസ്ഥ വങ്ങി തന്നതാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത ഓ നമ്മളക്കിത്തറേം കഷ്ടപ്പെട്ട് തന്നതാണ് നമ്മളത് സൂക്ഷിക്കണം അതെ ഇത്രയുംതായിട്ട്ത് കിട്ടിയതാണ് അപ്പൊ നമ്മളത് കൈകാര്യം ചെയ്യുമ്പം ശ്രദ്ധിക്കണം
എന്നും‌ മനസിലായില്ല എന്ന് ആ താങ്കൾക്ക് തോന്നിയത് താങ്കളുടെ ക്യാരക്ടറും അ താങ്കളുടെ സ്വഭാവശുദ്ധി കൊണ്ട് കൂടിയാണ്
സ്വഭാവശവത്തി അല്ല നമ്മുടെ അവസ്ഥയാണല്ലോ നമ്മള് ഓരോ ഒരിക്കലും അങ്ങനെവഭാവ ക എനിക്ക് തോന്നുന്നില്ല കാരണം
എത്രയോ മോശ അവസ്ഥയിലുള്ളവർ മോശമായിട്ട് ജീവിക്കുന്നുണ്ട്
അതൊക്കെ അവസ്ഥയും പിന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മള് നമ്മളുടെ ചുറ്റുപാടും നമ്മളെ കാണുന്നവരും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം എന്തായാലും ഞാൻ നല്ല ഉച്ച ഭക്ഷണം കഴിച്ചു ചീനിയും ഇതൊക്കെ താങ്കൾ എപ്പഴങ്കിലുംങ്ങോട്ട സന്ദർശിക്കാൻ വരുവാണെന്നണ്ട അണ്ടെങ്കിൽ ഞാൻീഈ ആഹാരക്കെ ത തന്നിട്ട് എങ്ങനെുണ്ടെന്ന് എന്താ കഴിച്ച്ച് നോക്കിട്ട് പറയണം
ആ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ എന്തായാലും നമ്മള അവിടെ വരുമ്പോഴത്തേക്ക് നമ്മള് താങ്കൾ ബന്ധപ്പെടുന്നതാണ് അപ്പൊ ബന്ധപ്പെടുമ്പോ താങ്കൾ പറഞ്ഞാൽ മതി താങ്കൾ താങ്കൾ ഫ്ര താങ്കൾ അ താങ്കൾ
രിക്കുമ്പോ
ആ തിരക്ക ഇല്ലാതിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞാൽ മതി നമുക്ക്
കാണാം എന്നിട്ട് ആ അപ്പൊ ഞൻ കഷ്ണങ്ങൾ ഉണ്ടാക്കി തരാം അപ്പൊ എന്താലും തങ്കൾക്ക്ഭക്ക്ഷണം ഉണ്ടാക്കി തരണമല്ലോ ഞാൻ അപ്പം താങ്കൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണംന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് രണ്ട് ഹ വിഭവങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക ഇതൊ സന്തോഷമായിരുന്നു എനിക്കറിയില്ലോ താങ്കളുടെ ഇഷ്ടം എന്താരുന്നു
അവിടെ പെരുമ്പാപ്പിനെ കിട്ടുവോ
പെരുപാബിവിനെ ഒന്നും കിട്ടത്തില്ല മനുഷ്യന് തിന്നാൻ പറ്റുന്നുന്നത് അത് പറയോ
മനുഷ്യ കഴിക്കല്ലോ നമ്മള് നമ്മള് തായ്ലന്റിലും നാഗാലാന്ൻഡിലും ഒക്കെ പോകുമ്പോൾ പെരുമ്പാമ്പിനെ നമ്മള് കഴിക്കല്ലോ ൻ ചോദിച്ചാ പെരുമ്പാബിനെ കഴിക്കുവന്നല്ല പെരുപ്പാബിനെ കിട്ടുമ എന്നാണ് കാണാറക്കെണ്ടോന്നാണ് ചോദിച്ചല്ലാെൻാമ്പിനെ ഇപ്പൊ ഫ്രൈ തരാൻ പറയാൻ പറ്റത്തില്ലോ നമുക്ക്
ആഹ്, അല്ലെങ്കിൽ ചോദിച്ചതാ. ആഹ്, എന്ത് ലും താങ്കൾക്ക് വേണ്ടത് ഉഹൊ എന്താന്ന് വെച്ചാൽ പറഞ്ഞ അത് നമ്മൾ പരമാവധി ശ്രമിക്കാം.
ഓക്കെ, ഓക്കെ. വളരെ വളരെ നന്ദി വളരെ നന്ദി
താങ്കൾക്ക് എന്ത് എന്ത് എന്ത് ഭക്ഷണാണ് വേണ്ടത് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകൂ.
ഓക്കേ.
താ താങ്കൾക്ക് ഞാൻ ഏഹ് സ്പെഷ്യലായി ആഹ്, പുളിശ്ശേരിയും, ചോറും ആഹ് ഇഷ്ടപ്പെട്ട ഒരു മ മ മത്സ്യ മത്സ്യവും ഉണ്ടാക്കി വെ ക്കുന്നതായിരിക്കും. എന്തായാലും താങ്കളെ ഞാൻ ക്ഷണിക്കുന്നു. ആഹ്, ആഹ് ആ കരിമീൻ പൊള്ളിച്ചതും
ആഹ്, ഓക്കെ. കരിമീൻ പൊള്ളിച്ചത്.
ആഹ്, അങ്ങനെ ഉണ്ടാക്കി വച്ചേക്ക. എങ്കി ശരി. ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ശ
താങ്ക് യു
ശരി ശരി